ഹലോ-
വളയോ-
ഇവിട്ണ്ടേയ്-
ഞാൻ എത്രയും വട്ടണൊക്കെ അടിച്ചിണത് ചിടുക്കണന്നല്ല എന്താ പരിപാടി?
പൊറത്ത്റങ്ങിക്കന്നടി പൊറത്ത്റങ്ങിയപ്പോളാ ചടച്ച ആഹ!
പിന്നെന്തൊക്കെ ചായൊക്കെ കുടിച്ചോ?
മ്ഹ് മ്ഹ് - പേടിച്ച് മായടല്ലേ-
പി ന്നെന്താ കുട്ടിയുടെ പനിച്ചണൊ ഒന്നുംല്ലല്ലോ?
ഇല്ലല്ല ഓന് മനിച്ചണന്നല്ലോ ഓനത് അവിടെ ഫോണും കണ്ട് കിടക്കണു-
ആഹ്! അന്ന് പോയിട്ടില്ലേ മദ്രസക്കൊന്നും
മദ്രസക്ക് പോയി വന്ന്ക്കണേ
ആഹ് ഇനിപ്പോ സ്കൂൾക്ക് പോണ്ട വരൂല്ലേ?
ഇപ്പോ പോകുന്ന വെരെ ഞങ്ങെൾ ഫോണ് നോക്കും
ആഹ് ആഹ് പഠിച്ചൊന്നും അല്ല ചെയ്യാ അപ്പ ഫോണോക്കാജ്ജലെ ചായ ഇണ്ടാക്കീലെ
ചായുടി കഴിഞ്ഞെ
ആഹ്
ചായുടി കഴിഞ്ഞു ആഹ് ഇങ്ങെൾത് കഴിഞ്ഞിട്ട് ഇല്ല
ആഹ് കഴിഞ്ഞൊയ് ഇന്റെ ചായുടി കഴിഞ്ഞു
ഉം ഇന്നെലെ രാത്രി ജുമൈല വുൾച്ചിന്നു
ആഹ് ജുമൈല വുൾച്ചിന്നോ അന്ക്ക്
ഉം കൊറെരം വർത്താനം പർണു കൊറേരം വർത്താനം പർണു
ഇങ്ങെൾ രണ്ടാളും നല്ല വർത്താനം പർൺട്ട് ഇണ്ടാവും ലെ
ഉം
ആഹ് അന്ന് കണ്ടതാക്കാരം ലെ നമ്മെൾ പര്പാടിന്റെ അന്ന്
ഓളെ നമ്പെർ ഇണ്ടായ്ന്നില്ല കൊറെ മുന്നേ പിന്നെ ഞാ ഇങ്ങെനെ സേവാക്കട്ടെ എന്നു കരുതീട്ട് നോക്കുമ്പോണ്ട് അതിലുണ്ട് നമ്പറ്
ആഹ് അപ്പൊ ചങ്കിട്ടടിച്ചതാക്കാറല്ലേ
അപ്പ മനസ്സിലായി
അനക്ക് പങ്കിട്ടടച്ചൂടെ
ആഹ്
ആഹ് പിന്നെ ആ അങ്ങനെത്തന്നെല്ല പതില്ലേ അല്ല എതരന്ന് ചോയിച്ച് നോക്കാ
പിന്നെ കുട്ടിയ
ഇല്ലേ കുട്ടി നീച്ചിട്ട അത് നീ പച്ചുമ്പത്തിനിടെ ഈ പതിനൊന്ന് മണിയാകും അത് വേഗംന്നും നീച്ചൂല അങ്ങനെ കടക്കും
ഏർ അത്ര നേരത്തെ കടന്നാല പതിനൊന്ന് മണിയൊക്കെ ആകുവോ
ആ പതിനൊന്ന് പാ പയിനൊന്ന് മണിയാവുമ്പോ നീച്ചുമ്പോഴത്തേന് അയിനോത്ത് രണ്ടൊട്ടം അയിന്റെ വയിലോളമ്മ പോയി ഒണുത്തും
ഉം
നാല് തെയ്ച്ചുല്ല അയിന് അങ്ങനെ കടക്കണ ആയിലെ കടക്കോളം അബ്ണ്ടല്ലേ അടെ ഇപ്പൊ
ഏ ആ
ആ അപ്പൊ അങ്ങനെ അവിടെ അവിടെ കിടക്കുന്ന പറ്റിപ്പൊടിച്ചിട്ടൊന്നും ഇഷ്ടല്ല കേട്ടോ വെറുതെ വിട്ട് കിടക്കണം ഉ തൊടാനുംന്നയക്കൂലമേത്ത് എന്റെ കുട്ടി എന്താ എല്ലാ വർത്താനും പറയിലേ
ഉം വർത്താൻ ഞങ്ങള് കൊറച്ചു മണിക്കാരത്തിയ വർത്താനമില്ലാതെ ഒരാക്ക് ആക്ഷൻ കാട്ടി കൊട്ടിക്കൊണ്ട് നടക്കും കൂടുതൽ കൂടുത വർത്താനം പറ ല്ലാന്ന് പറയും പറയാനുള്ള മടിക്ക് കൂടുതൽ ആക്ഷൻ കണിക്ക കൈകൊട്ടൊടക്കും ഉം കമ്മിയൊന്നുമില്ല കാട്ടാണ്ട രസാണ് ആ
മൂന്ന് വയസല്ലേ പായ
ഇല്ലേ രണ്ട വയസ കഴിഞ്ഞത്
ആ രണ്ട വയസില ആ ഉ ആ അപ്പോലെ വർത്താനം അതൊക്കെ വേറെ രസണേ
ആ അതാണേ ഇപ്പൊക്കെ പിന്നെ വന്നു പോയ വന്നു പോയാ എടുങ്ങറാണ് ഇപ്പോ അവിടെ ചെന്ന് പോന്നാലേ നമ്മുക്ക്
ആ അടങ്ങാറാ അവിടുന്ന് കണ്ടു പോന്നാലും ഇവിടന്ന് പോയാലും നിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇനി പോണ്ടാവും പോ പോകാതെ നിക്കന്ന ഇണ്ടാവൂ ല്ലാ ല്ലേ ആഹ് ഓന് ലീവ്ട്ട് ഒട്ടുണ്ടോ?
അവന് ഒന്നര മാസം ഒക്കെ തോന്ന്ണു
ആ അതപ്പ പതിനഞ്ച് ദിവസം കഴിഞ്ഞില്ലേ വന്നി
ഉം
ഒന്നര മസൊക്കെ ഇപ്പൊ എന്താ?
പതിനഞ്ച് ദിവസം കഴിഞ്ഞു ആ പതിനഞ്ച് ദിവസം മിഞ്ഞാന്ന് മിഞ്ഞാന്നൊക്കെ ആയി. ശനിയാഴ്ച ആഹ് ആ ആഗസ്റ്റ് ഒന്നൊക്കെ തോന്നും.
ആ ആ.
ഉം.
ആളക്കഞ്ഞ ഒന്ന് രണ്ട് വട്ടം കൂടി വിളിച്ചാ തന്നെള്ളൂ രണ്ട് വട്ടം കൂടി സൽക്കാരത്തിന് വിളിച്ചാ തന്നെ ഉള്ളു
ഓൾക്കോ ഇല്ലാത്ത
ഓൾക്കല്ലേ ആ അത് ശെരി ഓള അവിടെ നിക്കുവോ കോഴിക്കോട്?
എപ്പൊ അവിടെന്നല്ലേ ഓള് ഇവിടെ തന്നെയാണ്.
ആ ആ ഡെയിലി വരും പോവും ചെയ്യൂയൊക്കെ ആ. അത് ശരി ആ.
ആ അവിടെ പഠന ആവശ്യത്തിന് പോണതല്ലേ.
ആ അതന്നെ.
ഉം അയിന് പോയതാണ്
പഠിപ്പ് കഴിഞ്ഞ് കിട്ടിയ പിന്നെ ഓന്റെ ഒപ്പം അങ്ങട് പോയാൽ മതി.
ആ ഈ കൊല്ലം കൂടി അങ്ങട് കഴിഞ്ഞിട്ട് പിന്നെ പോവും.
ആ പിന്നെ അവ രണ്ടാക്കും ഒരു ഒരുമിച്ചിക്കാലോ.
പിന്ന എന്തൊക്ക?
വേറെ എന്താ മോളെ അങ്ങനെ പോണു ചായ കുടിച്ചു പെണ്ണും പോയി.
എന്താ കടി? ഉം ഉം ചെറുക്കനെ ചേർക്കാൻ പോണ്ടേ ഇനി ഇന്ന്?
ചെറുക്കൻ ഇന്ന് ചേർക്കാൻ പോണം പൈസ വേണ്ടേ മോളെ അഞ്ചെട്ട് ഉറുപ്യ വേണം. പൈസ കിട്ടിയിട്ടില്ല. ആ ഇനിയിപ്പ ആ കൂട്ടം പറയണത് പൈസ കയ്യി കിട്ടണങ്കി ഏഹ്
ഫീസാണ് അതെന്താണാ കൊടുക്കണേ?
പറഞ്ഞു പ്ലസ് ടു ചേർക്കണ നല്ലോം പൈസ വേണെന്ന്.
അതാ അവിടുക്ക് പോയാലല്ലേ അറിയുള്ളൂ.
അറിയുള്ളൂല്ലേ എന്നാ ആദ്യം പോയി നമ്മുക്ക്
ആ അതൊന്ന് പോയി ഇത ഇങ്ങാണ്ട് പോന്നാൽ മതി പിന്നെ അത് അടക്കണമെങ്ക അപ്പം എന്താന്ന അതിനനുസരിച്ചിട്ട് കൊടുത്താൽ മതി.
കൊടുത്താ മതിലെ?
ആഹ് അങ്ങനെ ഏയ് അങ്ങനെയൊന്നും ഇല്ല അത് പോയി ചേർക്കുമ്പോ ചെറിയ പൈസ എന്ത കൊടുത്തങ്ങാണ്ട് ചെ പിന്നെ ഫീസ് ഉണ്ടാവും.
ആ അങ്ങനെ.
അങ്ങനെയാണേ.
ആ ആ.
അതെന്തിന ഫസ്റ്റ് തന്നെ അങ്ങനെ
അത് ശെരി ഞാൻ എന്നാ ഒന്നിച്ചച്ച് കൊണ്ടോണം എതിീട്ടാ പോവാത്തെ ആ എന്തൊക്കെയ പ എടു കന്ന
ആ ഓന്റെ സർട്ടിഫ ഇതൊക്കെ എടുത്തളാ
ആഹ അവഓന്റെ പ്രൂഫ് ഇതൊക്കെ ഉണ്ട് ആ ആധാറിന്റെ കോപ്പിയും പിന്നെ എസ് എൽ സ ബുക്കിിാ എസ് എൽ സി ബുക
അല്ല അല്ലെങ്കി പിന്നെ ഒരു കാര്യം ചെയ്യേ ഓനോട് പോയിട്ട് ചോയ്ിച്ച വെക്കാൻ പറേ അപ്പൊ എന്താണ വെച്ചെങ്ക അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതിയല്ലോ ഇത് ചെല്ലണെങ്കില് ആഹ അങ്ങനെ ചെന്നാ മതി ആഹ അങ്ങനെ ചൊവ്വാഴ്ചയാണ് വേറെ അന് നിക്കണ്ട അ പൊയിക്കള എന്തായത് എന്തായാല ഇ പൈസ വണന്നണ്ടെങ്കിൽ എനക്ക് പിന്നെ എന്തായാലും പോവാ
പോകാലേ അതന്നെ
അതൊല ആദ്യം തന്നെ തോനെ പൈസയന്നും ഇതാക്കൂല അത് വേണംന്ന് പറയണ യൂണിഫോമ ഇതുളക്കണ്ട ആ് യൂ യൂണിഫോമും ബുക്കുകളും അതൊക്കെ ഉണ്ടാവില്ല അതിനുള്ള പൈസയാവിേ ഇങ്ങനെ കിട്ടിയലക്കും നഞമ്മള് വീസ് അടച്ചിട്ടല്ലല്ലോ പഠിക്കണത്
പഠിച്ചന അതെ അതന്നെ
ആഹ
ആ പോണം കൊറച്ച ചേട്ട എന്ന എന്നിട്ട് പോ
ആഹ പോയി വെക്കന്ന് തന്നെ പോയി വെക്കും ഞാാന അത് മാറ്റാൻ നിക്കണ്ട നട്ട പോകുവായി അത് കിട്ടിയേക്ക നമ്മക്ക് ചെന്നണം കിട്ടിയേക്ക് പോയി ചേരണം പിന്നെ നമുക്ക് മാറ്റം കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മള് പിന്നീട് മാറ്റ
പിന്നീട് മാറ്റട അതന്നെ അങ്ങനെയാണ് ത് മാറ്റൊന്നും വേണ്ടപ്പ ആ സ്കൂള് കൊഴപ്പൊന്നുമല്ല
നല്ലതാണ് ബോയ്സ് ഉ ഉ
ഇപ്പൊ എനിക്ക് അല്ലെങ്കും ഇവിടെ നമ്മള എടുത്തി സ്കൂള പോവാൻ ഇഷ്ടല്ല
ആഹ അത്തന്നെ നല്ലത്
ആഹ് അപ്പൊ പോ എവിടെ വെച്ച പഠിച്ചിട്ടെ എവിടെ അപ്പ എന്ത പോല പല്ലൽ എപ്പഴും പോണ തന്നെയല്ലേ ആഹ അവിടെ പഠിച്ചിട്ടെ അതന്നെ ഞമ്മള് ഇതാക്കിയ എന്താ പഠുപ്പിന് തടസക്ക ഏ ആ ബസ്ണ്ട് ആ ബസ്സ്ുണ്ട് സ്കൂൾ ബസ്സല്ല സാക ലൈൻ ബസ്സ്ണ്ട് ആ ഉണ്ട് എട്ടരക്കുണ്ട് എട്ട് മണിക്കുണ്ട് പിന്നെ ആഹ അങ്ങനെയക്കാരുണ്ട് ഒമ്പത് മുക്കാലിനുണ്ട്
ടക്കെ പോയ ഒമ്പോൾ മണി സുഖിക്കാലും
സുഖമായിത്താതന്നെ
പിന്നെപ്പ പെൺകുട്ടളെ മാരരുന്നു
ആഹ അതന്നെ
ഉം
എവിടെ വച്ചാ പോയി പഠിച്ചിണ്ടാക്കിയാൽ മതി ഒന്നും ബെടാതെ മളയാതെ ഉള്ളൂപ്പോ ഇപ്പത്തെ കാലത്ത് ഉ
ത
ഇൊക്കെ പേടിയാന റെ ആണും പെണ്ണുംക്കെ ഒരു മാരിയെ പോവാറെ
അക്കെ പേടിയാണ്
ആഹ അങ്ങനെ കാത്ത ഇന്നലെ ഞാൻ അയിമ്പത്തി ഞാൻ കാര്യങ്ങ താണിക്ക കൂടി അങ്ങനെ പോയത് ഇറക്കറുമമ്പ്
ആ അന് അത്വിടുന്ന് കൊറച്ചള്ളി
ആഹ് കൊറച്ച അതിറെ ഉള്ളേക്ക് കൊറച്ച് പോയാൽ മതി നിങ്ങള അ അങ്ങനേും പോകാ ആ വെക്ക
അങ്ങനെ പോയിട്ട് നാട്ടെല്ലാം കൂടി അങ്ങനെയും പോവാ അയിലേറെ നല്ലത് പോവാനുള്ളു.
പോവാ നല്ലത് അതന്നെ.
ഞങ്ങളവിടുക്ക് വന്ന് ഇങ്ങനെ വന്ന് പിന്നെയും അങ്ങട്ടന്നെ പോണം.
ആഹ് പിന്നെയും അങ്ങട്ട്ന്നെ പോണം അങ്ങട്ട്ന്നെ പോണം.
എത്ത്നെൻ്റെ മുന്നേ ഇങ്ങക്ക് അങ്ങോട്ടെത്താം.
ആഹ് എത്ത അൻ്റെ റോഡ് സൈഡാ.
അല്ലെയ് റോഡ് സൈഡ് തന്നെയാണ് പക്ഷെ മെയിൻ റോഡിന്റെ അല്ല അപ്പറത്ത് മറ്റെ റോഡിൻ്റെ വക്കിനാ. റോഡ് റോഡന്നയാണോ മുന്നിൽ ആ ഹ്. കണ്ടോ കുട്ടികൾ പോകാനുള്ള സമയത്ത് മഴ.
ആ നോക്കാച്ചേ.
ആന്ന്.
വല്ലാത്തൊരു ഗതികേട്. ദേവരപ്പുറത്ത് കൊറച്ചേരണ്ടായിരുന്ന് ഇപ്പ മക്കള് പൊറത്ത്. കണ്ട് മാറ്റിയിറങ്ങാൻ നേര
ആഹ് പെണ്ണ് എപ്പഴാ പോക്ക്.
ഏഴ് ഏഴരക്കാണ് ഓള ബസ്സ് പാലത്തു . പാലത്തുമന്നാണ് അവള് കേറല് അവ്ട്ക്ക് സ്കൂട്ടീമ്മ പോകും എന്നിട്ട് അവിടെ വരെ അടുത്ത പരയില് സ്കൂട്ടി വെക്കും എന്നിട്ടോള ലെ കോളേജത്തെ ബസ്സുണ്ട് അവിടെ. അവിടുക്ക് വരും പിന്നെ അല്ല തഴക്കോട് ഇങ്ങോട്ട് പോണം തഴക്കോട് ഈ വൈക്ക്. ആ അപ്പൊ അവിടെ ന്റെ പെരെ അവിടെ അടുത്താണല്ലോ അപ്പൊ അവിടെ അഥവാ ബസ് കിട്ടിയിട്ടില്ലെങ്കിൽ ഓളാ പെരലോ ആ അല്ല വണ്ടിയില്ലെങ്കിലൊക്കെ പെരീല് വന്ന്ക്കും. അവിടുന്ന് പിന്നെ ഒലക്കരേലും കൊടുന്നാക്കേ അതൊക്കെ ഒക്കെ ചെജ്ജും. അവിടു അവിടുന്ന് കേയറിയ മതിയാനിട്ടാ അങ്ങനെ എല്ലാപ്പ ദിവസം അയിബീച്ചുറുപ്പിയ എടുത്ത് ഓട്ടോറിക്ഷക്ക് വേരല് നടക്കൂലേയ്
അങ്ങനെക്കെ ഇങ്ങട്ടെന്താ ചോറെന്തോ?
ആഹ് ന്ന് വെച്ചാല് അട്പത്ത് ഇതായിക്കുണു കിട്ടാനായിട്ടില ആവുന്നള്ളു
ഓ ആഹ് ആഹ്
ഉം ന്നായിക്കോട്ടെ. കൂട്ടാണ്ടായിക്കൊടുക്കട്ടെ കുട്ടിക്ക് ആഹ് ആഹ് തരി ശരി
ആഹ്, ആഹ്.